ഹലോ
കേൾക്കണ്ടോ
ആഹ് കേൾക്കണ്ട് എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷം എന്താ വർത്താനൊക്കെ
നല്ലതന്നെ
ആഹ ഇല്ല
ഏ ചോറിന്നിട്ടില്ലേ ന്നെന്താ ചോർന് എന്താ
ഇന്ന് മുരിങ്ങ മുരിങ്ങയും പരിപ്പും കയറിയും പിന്നെ ബീട്രൂട്ട് പ്പേരിയും മീൻ പൊരി
ഉം ഉം
ആ
അത് ശരി ഇരുമേൻ കിട്ടി ഇല്ല കഴിച്ചിട്ടില്ല ഞ കുളികളക്ക് ച്ചിട്ടുണ്ട്
ആ ഏഹ്
കഴിച്ചിട്ടില്ല ഞാൻ എനിക്ക് ഉം വായപ്പുണ്ണുണ്ട് അപ്പൊ ഭക്ഷണൊന്നും കഴിക്കാൻ പറ്റണില്ല
ആഹ്
അത് ഞാൻ ആ കാണിച്ചു അപ്പൊ ഞാന് ഇത്തിരി കഞ്ഞി ഇണ്ടാക്കി വെച്ച് അപ്പ അത് ചൂടാറിയിട്ടു വേണം ചൂടോടെ കുടിക്കാനും പറ്റണില്ല അപ്പൊ നന്നായി തണ്ത്തിന് ശേഷേ അത് കഴി കഴിക്കാൻ പറ്റുള്ളൂ ഞാനവിടെ ചുടാറാ വെച്ചു അപ്പൊ ഞാൻ മക്കൾക്ക് ചോ താക്കിട്ട് അട കൊടുത്തിട്ടുണ്ട് അപ്പൊ അവര അതിരുന്ന് കഴിക്കും അപ്പൊ ഞാനപ്പ എന്തായാലും എന്ന ഇങ്ങനെ ഏഹ് ആരൊക്കെണ്ട് സ്പെഷ്യല് ഇന്ന് ഇപ്പോ പ്രത്യേകിച്ച് ഒന്നുംല്ല ഞാൻ കോഴിമുട്ടണ്ട് അത് വറുത്ത് കൊടുത്തു പിന്നെ മോര് കറി
ഏഹ് ആഹ്
അങ്ങനെ ഇന്ന്പ്പോ അങ്ങനെ പോട്ടേന്ന് വെച്ച് അപ്പൊ രാത്രിയാകുമ്പം എന്തെങ്കിലൊക്കെ വിചാരിച്ചിട്ട് നിക്ക അപ്പൊ അവർക്ക്
രാത്രി വേറെ ഉണ്ടാക്കണേക്കുല്ലേ
ആഹ് ചേട്ടൻ ഇവിടെ ഇല്ല അപ്പാളില്ലാത്ത കാരണം പിന്നെ അങ്ങനെ ഇറച്ചി മീനും വേണ്ടാന്ന് വെച്ചു അപ്പൊ മക്കള് പറഞ്ഞു ഞങ്ങക്ക് കോഴിമുട്ട മതിന്ന് പറഞ്ഞ് പറഞ് പിന്നെ ഞാന അത്ണ്ടാക്കി അങ്ങനങ്ങട്ട് വെ മക്കള് അര
രാത്രി പിന്നെ വേറെ ഫുഡ് ഉണ്ടാക്കണോ ആഹ് ഞാനും മക് ക്കളും ഹസ്ബന്റ്ന്നുള്ളൂ ഏഹ്
അതെല്ലേ ആഹ് ആഹ് ആഹ് രാത്രി ഫുഡ് എന്ന് പറയണത് എന്തെങ്കിലും ദോശ്
ആഹ് ആഹ് അങ്ങനെല്ലേ ആഹ് ആഹ്
വേ ക്കുല്ല അപ്പൊ അതെന്തെങ്കിലും ആക്കി കൊടുക്കും ഇല്ലെങ്കി ചപ്പാത്തി വാങ്ങിക്കും എന്തെങ്കിലും കറിയ അങ്ങനെക്കിങ്ങനെ പോണ് മക്കള് എന്തൊ എന്താ ചെയ്യുന്നെ
ദാ ഇവിടെ കളിക്ക് കുളിക്കാനോടി വന്നില്ല്യ ഇന്ന്
എ ഏഹ് കളിയില് മുഴ് ഇനി അങ്ങനെത്തന്നെ ഇവിടെ അത് ത്തോന്നൂല ഇനി വൈകുന്നേരേ കുളിക്കൂള്ളൂ ഉം ഇനി ഇവര് പറയും ഇപ്പ മ ഏഹ് ഞങ്ങള് പൊറത് ത്തേക്കൊന്നും എറങ്ങിട്ടില്യാ വൈകീട്ട് കുളി യാന്ന് പറഞ്ഞിട്ടിരിക്യാ മക്കളെത്രേലാ പഠിക്കണെ
വല്യ മോൻ ഏയിലാണ്
ആഹ് ആഹ് ഹലോ
ഹലോ കേൾക്കുന്നില്ലേ ആഹ് കേക്ക്ണ്ട് ചെറ്ത് അംഗൻ വാടിയില് പോകും
ആഹ് എത്ര വയസായി
ഓന് മൂന്ന്
മൂന്ന് വയസല്ലേ ആഹ് എന്റെ മോൾക്ക് അത് തന്നെ മൂന്ന് വയസ്സായിട്ടില്യാ ഈ ഓഗസ് റ്റ് വന്നാലേ മൂന്ന് വയസ്
ആവുള്ളൂ ല്ലേ ആഹ് ആഹ് ആഹ്
എന്നാലും കൊഴപ്പില്യാ അവൾക്ക് പോവാനൊക്കെ
മൂന്ന്ക്കായി
ആയില്ലേ ആഹ് ആഹ് എങ്ങനെ അംഗനവാടി പോവാനൊക്കെ മടിണ്ടാ
ആഹ് മടി അയ്നി ഇപ്പ പിന്നെ കൊഴപ്പില്യാ ഇപ്പ പിന്നെ അങ്ങനെട് റെഡി ആയിപ്പോയി അവിടെ അടുത്തന്നെണ്. എ ഇന്ന് കൊണ്ടേയാക്കി പ്പോ കൊർച്ചീസയ് പോയിട്ട് പാനിയയിട്ടേ. പനിയായിട്ട് പോ ഒരാഴ്ച ലീവയ്നി ആഹ്
ഇവടെപ്പ ന് ഇന്ന് പിന്നെ ഞായറാഴ്ചല്ലേ ഇന്ന് ഇപ്പോ നാ ഉണ്ടാവും ന്നും പോണോന്ന് ചോയ്ക്ക
അ ആഹ് ആഹ്
പക്ഷെ കൊഴ്‌പ്പല്ല ആളവടെ കരയാണ്ട് ഒക്കെയിരിക്കും.
ഏ ഇവനെ ആദ്യം ഭയങ്കര കരച്ചില്ലേനി അപ്പൊ നമുക്കൊരു എടങ്ങേറാകൊണ്ടയാ ക്കാനേ കരയുമ്പം ഇവട്ന്നേ കരഞ്ഞേ പോവുള്ളൂ
ആഹ്
പിന്നെ പിന്നെ ഇങ്ങനെ റെഡി ആയി ആഹ് അപ്പമ്മ ഇക്കനെല്ല എടങ്ങേറാ ഇവട്ന്നേ കരഞ്ഞു പോകുമ്പോ.
ഇത് പിന്നെവ്ന്നൊക്കെ പോവാന്നേ അവടെത്തുമ്പോ ഒരു സങ്കട അമ്മ ഇപ്പ പോവോ ചോയ്ക്ക പിന്നെ കൊഴപ്പല്ല നല്ലതല്ലേ അവടെ ങ്ങനെ അംഗൻവാടി ഇരിക്കുമ്പഴേ കുട്ടിയാളുണ്ടാവും കളിക്കാനും. ഭക്ഷണൊക്കെ നല്ലതല്ലേ അപ്പൊ പിന്നെ കൊഴപ്പല്ല
പിന്നെന്താ മഴണ്ടോ അവ്ടെ
ഇപ്പം മഴ ഇതുവരെ ഇല്യ ഇന്നിപ്പോ എല്ലാടും പെയ്തിട്ടില്ല
ഉണ്ടാവല്ല
ഏ
ഇന്ന് തുണിയാളൊക്കോഉണക്കി
ആഹ് തുണിയാളക്കൊ ഇന്ന് ഒണങ്ങി
ആഹ് ഞാനു അതന്നെ ന്ന് തുണിയാളെ പിന്ന
ഇന്നൊണങ്ങീ ന്നറിയ
ആഹ് ഇനിയിപ്പ അത് മടക്കി വെക്ക്ണതാണ് ഒരു പണില്ലേ
മറ്റേ അതാണ് വല്ല്യ ടാസ്ക്
ഉം
ഒണക്കാ എങ്ങനെയ ഉണക്കും പിന്നെ മടക്കണങ്കിലുള്ള ഒരു ദിവസം എത്ര കഴിയണറിയോ.
മടക്കി അത് അലമാരെ ലെത്തിക്കണവരെ അത് കൊറേ ദിവ
ആഹ് അങ്ങനെട കടക്കും ഒരു റൂമിൽ അങ്ങനെട് കടക്കും
ഇപ്പോ നമ്മള് മടക്കി വെക്കാണെങ്കില് കൊഴപ്പല്ല പക്ഷെ ഇത് മഴ
ആഹ് ഇല്ല അപ്പൊ ഇങ്ങനെ കൂ അടെ അങ്ങനെ വെക്കും നമ്മള് നാളെ മടക്കാ അല്ലെങ്കി കൊറച്ചിസം കഴി കൊർച്ച് കഴിഞ്ഞിട്ട് മടക്കാനറിം.
ആഹ് അത പിന്ന
വലിച്ചെർത്ത്ട്ക്കണം അതന്നെ ആ അപ്പത്തിന് ഒരോന്ന് ചാടലൊ ന്ണ്ടോ തിര്മ്പിയെതൊക്കെ പിന്നിം വീണ് തും തിര്മ്പാനാവും അങ്ങനെ ക്കേക്കാരം
വേറെ എഴ്താ ഏതാണന്നും നമുക്ക് മനസ്സിലാവൂല. ഒക്ക വലിച്ചു വാരി
ആഹ് അതന്നെ മക്കള് ഓൽദ് ട്ട് തെര് ഞ്ഞാണ്ട് ഫുള്ള് നെൽത്തായിണ്ടാവും.
അതന്നെ അന്ന് അവരവരെ ഡ്രസ് ഒന്നു ഇത്തിരിയങ്ങട്ട് നീക്കിടാൻ ചേ അതും ചെയ്യൂല്ല എല്ലാവരും അവ്ട്ന്ന്
ഇങ്ങൾത് ങ്ങള് മടക്കിയെച്ചാ പിന്നെത്ര ഇണ്ടാവൂലാറി ചെലേപ്പോ കോല് ചെയ്യും
ഇവര്ക്ക് ചെൽപ്പോ ആവശ്യല്ല എന്തെങ്കിലും ഒരു ട്രൗസർ ആണെങ്കി ആ ട്രൗസർ അയ്ൻ്റെള്ളുന്ന് ത ത് പിടിച്ചെടുത്തിട്ട് അവരവ്ട്ന്നൊരു പോക്കാ
ചെലേപ്പൊക്കെ ഞാ പറയും എന്തെങ്കിലും നിക്ക് ഒഴിവുണ്ടെങ്കിൽ പർദ്ദ ഒന്ന് മടക്കി വെച്ചാണി ഇങ്ങടെ മടക്കി വെച്ചാണിന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ എല്ലാരോട് കേൾക്കും ചെലേപ്പോ.
ഞാൻ പറയാ ഞാൻ മടക്കിത്തരാം നിങ്ങൾ ഓരോരുത്തര് കൊണ്ട് വെക്കിന്ന് പറയും അപ്പൊ ചെർക്കാ
ഞാനും അങ്ങനെ ചിലപ്പോ അങ്ങനെയും പറയും.
ആഹ് അല്ലെങ്കിൽ ഞാൻ പറയും നിങ്ങള് ചെറു ചെറിയ ഡ്രസ്സ്‌ മടക്ക് അപ്പോഴത്തേക്ക് ഞാൻ വലുത് ഞാൻ മട ക്കാ എന്നിട്ട് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പത്ത് മിനിറ്റ് എടുക്കുമ്പഴത്തേക്ക് പണി കഴിയും എന്നുപറഞ്ഞു. ഞാനോക്കെ സോപ്പിട്ട് ഇവിടെ നിർത്തൂ.
ഇന്ന് അത് കൂടുതലാ കൂടിയ വേഗം കഴിയും ചെയ്യും, ഒരാള് ഉണ്ടായാലെ.
മടക്കി ഇല്ലെങ്കിൽ ആഹ് ഡ്രസ്സ്. എത്ര ഇത്
അങ്ങ് അതെന്നെ അവടെ കിടക്കും, എന്റെ ഇപ്പൊയുണ്ട് രണ്ട് ചു ഇത് മടക്കാൻ അവിടെയുണ്ട്.
ആഹ് ഞാന് ചിലപ്പോ പനിയൊക്കെ ആവുമ്പോ ഈ പനി വയ്യാണ്ടൊക്കെ. ഞാന് മടക്കാനോന്നും നിക്കൂല, അപ്പൊ ഞാൻ പറയും വയ്യാണ്ട് കിടക്കണേ കണ്ടൂടെ എന്നാലല്ലെങ്കിൽ നിങ്ങൾക്കൊന്ന് മട ക്കി വെച്ചൂടെന്ന് ചോദിക്കും ഇവരോടൊക്കെ. പിന്നെ ആയിരിക്കും ചിലപ്പോ അമ്മ ചെല്ലും.
ക്കു
ഉം ഇവിടെ പിന്നെ ഓരോന്നങ്ങട് മെല്ലെ ഞാൻ പറയും സോപ്പിട്ട് ഇങ്ങനെ നിങ്ങള് അങ്ങനെ ചെയ്യാ. ചെയ്യുന്നൊക്കെ പറയുമ്പോ മക്കളെ കേക്കും.
ആഹ് അതെന്നെ ഇവിടെ അങ്ങനെ തന്നെ.
ഇപ്പൊ പനിയൊക്കെ ഉണ്ടോ അവിടെ? മക്കൾക്ക് പനിയുണ്ടോ? ഹലോ കേക്കുണ്ടോ? ആഹ് പനിയുണ്ടോ മക്കൾക്ക്. ഹലോ
ആഹ് കേൾക്കേണ്.
അത് എന്റെ റേഞ്ച് ഇങ്ങനെ കട്ട്‌ ആവോ തോന്നുന്നു, പനി പനി ഉണ്ടോ അപ്പൊ പനി?
ഇപ്പൊ പനി കൊറവാ ഇപ്പൊ ഇല്ല്യാ. പനി കുറവുണ്ട്, അതിനൊന്ന് ഉം തല പൊന്തുമ്പോത്തിന് ഓലെ പിന്നെ മണ്ണിൽ കളിക്കും.
അതാണ് അപ്പൊ പിന്നെയും വയ്യത്.
അപ്പ പിന്നെയും വയ്യാണ്ടാവും, ഇന്നലൊക്കെ നല്ല പനിയിന്.
രാത്രിയാ പനി കൂടുവാ അല്ലെ.
ആഹ് രാത്രി നല്ല പനിയക്കാരം. പകലൊന്നും ഉണ്ടാവൂല, രാത്രി നമ്മള് ഒരു ഉറക്കം. നമ്മളങ്ങോട് കിടക്കാൻ നിൽക്കുമ്പോ കാണും ഓലെക്ക് പനി നന്നായിട്ട് അങ്ങോട് കൂടും.
പകല് ഉണ്ടാവില്ലേ നമ്മള് ഇങ്ങനെ. കുട്ടികൾക്കെന്താ പനി കുറഞ്ഞോന്ന് ചോദിച്ചു നമ്മള് ഇങ്ങനെ അത്.
അങ്ങനെ ആവും പിന്നെ നമ്മള്, പിന്നെ നമുക്ക് ഓലെ നോക്കാന് നേരം ഉണ്ടാവുള്ളൂ. പനികോ പനിക്കുണ്ട് പനിക്കുണ്ടോ ആഹ്.
വൈകുന്നേരം കൂടുക്കാ അപ്പ പിന്നെ കിടക്കാൻ നേരത്ത് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണീറ്റിട്ട് ഞാൻ നോക്കും പയ്യെ.
ഉം ഞാനും അല്ലെങ്കിൽ മുണ്ട് ഇട്ട് കൊടുക്കും നനച്ച് തോത്തി കൊടുക്കും.
ആഹ് രാത്രിയാവുമ്പോ രാത്രി ഇതുപോലെ പനി നല്ല കൊണ്ട് കൂടി കഴിഞ്ഞാല് വേഗം. തുണി നനച്ച് മേലൊക്കെ തുടയ്ക്കും അതാ നല്ലത്. അന്നാ അപ്പൊ ഡോക്ടർ തന്നെ പറയും അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതിയെന്ന്, എന്നിട്ട് ആശുപത്രിക്ക് പോന്നാൽ മതിന്ന് എന്നുപറയും.
ഉം
മറ്റേതോ മുന്നെന്ന് അറിയില്ലാട്ടാ എനിക്ക് ആദ്യത്തെ കുട്ടിയുള്ള സമയത്ത് ഞാന് ഫസ്റ്റ്. മോളുള്ള സമയത്തക്ക് ഇത് അറിയില്ലല്ലോ അപ്പൊ നല്ല പനിയുള്ള സമയത്ത് ഇങ്ങനെ എടുത്ത് ഓടുവാ ആശുപത്രിക്ക് അപ്പോഴും ഉണ്ടും പേടിക്കണ്ട അങ്ങനെ പനിക്കുമ്പോ തുണി നനച്ചിട്ട് നല്ല ഒക്കെയ ആ ചൂട് മാറണ വരെ ന്നിട്ടാവശ്യത്ത് ഏഹ് രണ്ടാമത്തെം മൂന്നാമത്തെം മക്കളൊക്കായപ്പോ ഞാനങ്ങനെ ചെയ്ത് പിന്നെ അങ്ങനെ നാമ്പ പഠിക്കൊൾ അതേ ഇപ്പ എന്ത്താണ് ആഹ് അത് കൊഴപ്പില്ലാരുന്നു മരുന്ന് അല്ലെങ്കി ഇങ്ങനെ
ആഹ് അതന്നെ ആഹ് ആദ്യത്താ മോ നമ്മക്കറിയില്ലല്ലോ പനി ഒന്നും
പേടിയാണയ്യോ എന്താ കുട്ടിക്കിങ്ങനെ വന്നാ ഓരതും ഡോക്ടർമാരോരോ കാര്യങ്ങളിങ്ങനെ പറഞ്ഞ് പിന്നെപ്പോ പനി നോക്കാള്ള സാധനൊക്കെണ്ടല്ലോ ആഹ് അതൊക്കെ ഒന്ന് വാങ്ങിച്ച് വെച്ചിണ്ട് അപ്പൊ ഇന്നത് ഇത്ര കൂടുതലാണെങ്കില് ഇങ്ങനെ ചെയ്ത് കൊടുക്ക എന്നിട്ട് ആശുത്രിക്ക് കൊണ്ടരാന്നൊക്കെ അവര് ഇങ്ങനെ നമുക്ക് പറഞ്ഞ് തരും അത് കാരണിപ്പഴൊക്ക നല്ല മറ്റേ ആദ്യക്കൊക്കെ എനിക്ക്‌ പേടി ഇണ്ടായിരുന്ന്
ആഹ് അതന്നെ ഇവിടൊക്കെ അങ്ങനെ മാറ്റോൽക്ക് വല്ല്യോൽക്ക് രണ്ടാക്കും ആശുപത്രീന്ന് എണീറ്റ് പോരാൻ ഒയിവ് വ്ണ്ടാവേ ഇല്ല ഒരാളെ കൊണ്ടോവുമ്പോ മറ്റെയാളെ പിന്നെ കൊണ്ടോവും അങ്ങനെ അഡ്മിറ്റാവലും ഔ നിങ്ങൾക്ക് ഒരു കാരണ്
ഭയങ്കര എടങ്ങോറാണ് നമ്മള് ഉം കുട്ടികള് ആശു ത്രി അഡ്മിറ്റായീന്ന് പറഞ്ഞാ തന്നെ നമ്മ ആകെ നമ്ക്കും വയ്യാണ്ടാവും അവർക്കും വയ്യ
പറയാന്ണ്ടോ ഒരാള അ് ഇന്ന് കൊണ്ടന്നാ പിറ്റേന്ന് മറ്റോനെ കൊണ്ട് പോവെലേന് ഞങ്ങള്
ആഹ് അതന്നെ അതന്നെ ഉം ന്നാ ആയിക്കോട്ടേട്ടാ
അന്നാ ശരി